ഉറങ്ങി ഇല്ലേയ്
ഉറങ്ങിട്ടൊന്നുമില്ല നമുക്ക് രാത്രിയല്ലേ ഈ ഫോണിലൊന് കൈ കിട്ടുമൊള്ളൂ ഫോണൊക്കെ ഒന്ന് എടുത്തോക്കണെങ്കില് ഒന്ന് ഒയ് വാ രാവിലെ എണീറ്റാല് പിന്നെ രാവിലെ എണീറ്റ് മദ്രസ്സ് പറഞ്ഞയക്കലും പണികളും പിന്നെ വീ ട്ടുജോലി പിന്നെ കുട്ടിയെള പർഞ്ഞയ്ക്കല് പിന്നെ പണിയെടുത്ത് കഴിയുമ്പോ ത്തിനും വൈകുന്നേരായി. ഓല് വന്നാ പിന്നെ ഫോണ് കിട്ടൂലാ
ഈ ഫോണിന്റെ ഉപയോഗം ഞമ്മക്ക് ആഹ് ഇത്ര ഒരു മണിക്കൂർ കണക്ക്ണ്ട് വലിയവർക്കാണെങ്കിൽ രണ്ട് മണി ക്കൂറ്.
ഉം ബെസ്റ്റ്
ചെറിയൊക്ക് ഒരു മണിക്കൂറും
ആര അതൊക്കെ നോക്കല്
മൂന്ന് വയസിന്റെ ഉള്ളില് സ്ക്രീൻ ടൈം ഇല്ല തന്നെ
ആ ആരോട് പറയാന ആര്- കേക്കാൻ
അതന്നെ ഈ മൂന്ന് വയസിന്റെ ഉള്ളിലാണ് കുട്ടികള് കൂടുതലും കാണണത് മറ്റേ പിന്നെ നഴ്സറിയിലും അവിടെ ഇവിടേം പോയിട്ട്
നമ്മൾ ആദ്യം വിചാരിക്കും നമ്മളെ കുട്ടിയ ആകുന്നതിന് മുന്നേ നമ്മള് കൊടുക്കൂലന്ന് പക്ഷെ മ്മളെ ജോലി ചെയ്യാനും മ്മളെ എടങ്ങറാക്കുമ്പോ നമ്മ താനേ കൊടുത്തു പോം ഏത് രക്ഷിതാക്ക കളും എത്ര കൊടുക്കൂല ഫുഡ് കൈക്കാന് ആക്കുമ്പളൊക്കെ തോനെ അങ്ങനെയണല്ല നമ്മ കൊടു കണ് ഫുഡ് കൈക്കാനാണല്ലോ നമ്മള് കൊടുക്കല് ചൊരി രിക്കലും നമ്മള് ഫുഡ് കൈപിക്കുമ്പോളാണ് കൊടുക്കാൻ പാടില്ലാത്ത
അതന്നെ ഞമ്മൾ ഓരോ ശീലൾ ഞമ്മൾ തന്നെയാണ് പഠിപ്പിക്കണത് എങ്ങനെങ്കി തിന്നോട്ടെ എങ്ങനെങ്കിലും ആകെയൊട്ടെ എന്നുള്ളത് നമ്മൾ തന്നെയാണ് കുട്ടികളെ വേണ്ടത്തരം പഠിപ്പി ക്കുന്നത്
ഏ ഞാനൊ ഒരു ഡോക്ടറിനെ ക്ലാസ്സ് കേട്ടീന ഫുഡ് കഴിക്കില്ലേല് കഴിക്കണ്ട വെള്ള ആണെലത് കുടി ച്ചാമതി എന്നാലും ഫോണ് കൊടുത്തിട്ടില്ല ഫുഡ് വേണ്ട.
ആ അ അതെന്തുകൊണ്ടാറിയൊ അങ്ങനെ പറയണ അറിയോ? അതെന്തുകൊണ്ടാ പറയണേ അറിയോ ഈ ഫോണില് കണ്ട് കു ട്ടി ഭക്ഷണം കഴിക്കുമ്പം. കുട്ടിന്റെ തലച്ചോറും ഈ ഏഹ് നമ്മള് രുചി അറിയണ നാവിന്റെ ഗ്രന്ഥികളു ഉണ്ട്. ഇത് പ്രവർത്തിക്കൂല.
ഉം ഉം ഉം
ഓലങ്ങനെ വിഴുങ്ങി ഓൽക്ക് ഒര് രുചിയോ കാര്യങ്ങളോ ഓൽക്ക് അറിയാൻ കഴിയൂല്ല. ടേസ്റ്റ് മനസ്സിലാക്കാൻ കഴിയൂല്ല. ഏഹ് അത് ഭയങ്കര ഒരു വിഷയായിട്ട് മാറും.
ഏഹ് സത്യല്ലേ ഫോണ് കൊടുത്തു ക്ക് ഫോണ് കൊടുത്ത് ഇങ്ങനെ നമ്മള് ഫോൺ ഇങ്ങനെ കൊടുത്ത് കുട്ടിക്ക്. ചോറിന്നു അതങ്ങോട് വാങ്ങി എന്ന ചോറേ വേണ്ട
അതെന്നെ എ ത്രയ് കൂടെ ചോറ് പോൺ അറിയൂല ചോറായാലും ഇനി വേറെ എന്തെങ്കിലും ആയാലും അതയലൂടെയാണ് പോണതെന്നെ അറിയുല അങ്ങത്തന്നും എത്ര നേര ഫോം കിട്ടണ എത്ര നേര ഫുഡ് കിട്ടണ അങ്ങ അങ്ങനെയ കൊടുക്കാം.
ഞാനെന്താ ഇവിടെ അറിയോ ഞാന് കൊടുക്കണ ആൾന്നെയാണ്. പ് ഇല്ലാന്ന് ഞാൻ പറയില്ല ഫുഡ് കൊടുക്കുമ്പോളോട് അറി ചോറ് തിന്ന് കഴിയണവരെ തരുവള്ളൂ അറി അപ്പോൾെന്താ ചെയ്യണ അറിയോ ഒരു വട്ടം ഫുഡ് കയ്ചി ഇനിയും വേണം
അതാണ്
ഫോണ് ഞാൻ വാങ്ങുവല്ലോ
കിടുക്കല കഥാബുക്കുകൾ എന്തെങ്കിലും കൊടുക്കുക എന്നിട്ട് അല് കഥ വായിച്ചു കൊടുത്തിട്ട് ചോറ് തീറ്റിപ്പിക്കലും ഫോൺ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചോറ് കൊടുക്കല ഇല്ല പിന്നെ എന്റെ വീട്ടില എത്തുമ്പോ അവിടെ മക്കള് ഫോണ് കണ്ട കണ്ട് തിന്നനെ കാണുമ്പോ അപ്പൊ ഒരാൾ ക്കാണ അപ് ഒപ്പം കൊടുക്കുകന്നല്ലാതെ ഇവിടെ നിന്റെ കയ്ന്ന് ഒലിക്കാൻ ഫോൺ കൊടുത്തിട്ട് ചോറ് കൊടുക്കലല്ലേ മക്കൾക്ക്
ഏതാൽ
സ്ക്രീൻ ടൈം എന്ന് പറയണത് ക്ക് ഒരു മണിക്കൂറാണ് നമ്മക്ക് കൊടുക്കണ്ടന്ന് പറയാൻ പറ്റൂില്ല കാരണം ഇന്നത്തെ കാലത്ത് ഫുള് ആധുനിക യുഗ യുഗത്തില് നമ്മുക്ക് ഫോണിന്റെ ഉപയോഗം പഠിക്കല് നിർബന്ധാണ് കുട്ടികളാവട്ടെ നമ്മളാവട്ടെ
ഏ എല്ലാ കാര് ഫോണിലല്ലേ ഇപ്പോൾ
അതന്നെ അതുകൊണ്ട് കുട്ടികള് പഠി ക്കണം ആ പഠിക്കാൻ വേണ്ടിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഒരു ദിവസം കണക്കൊക്കെ പത്ത് മിനിറ്റ് അത്ര മതി നമ്മളൊരു ടൈമും കാര്യങ്ങളും വെക്ക അത്ര കൊടുക്ക വില കിട്ടിയല്ല മക്കൾക്ക് പോയ്സോതിവിടാനോ മദ്രസ എന്തങ്കിലും ഓതി വിടാൻ വായിച്ച് വിടാനോ സ്കൂ തോ അ കാര്യങ്ങളാ അങ്ങനത്തെ വിഷയങ്ങൾ മാത്രേ എന്നെ ഫോൺ കിട്ട കുട്ടികളല്ലാം ഞാൻ കൊടുക്കലില്ല
ഇവിടെ ആള്മ്മല് ഓരോ ഫോണും ഓരോ ടീവിയാ
ആ അതൊക്കെയാണ് വിഷയം
ന് വല്യ കുട്ടികളായില്ലെടി പിടിച്ചിട്ട് കിട്ടുന്ന പ്രായല്ല ഒരു പരിധിവരെ പിടിച്ചാൽ കിട്ടണ പ്രായം കഴിഞ്ഞാൽ ഇല് പറഞ്ഞ അനുസരിക്കില്ല ഇപ്പയി
ഇങ്ങനെ ഓലെ കൈ ഫോണ് ഇണ്ടെങ്കിലും ഞമ്മള് പിന്നെ വീട്ടാർക്കൊന്ന് ചെക്ക് ചെയ്യല് നിർബന്ധാണ് ഇന്നത്തെ കാലത്ത് മക്കളെ
ആ ഞാനീ ഒരു ഫോൺ ഓന് കൊടുത്ത്ന്ന് വിചാരിച്ചത് ഓൻ ക്ക്ള്ളതല്ല അയ്ന്റെ ലോക്ക് ഞാനാണ് അയ്ന്റെ കൈ കൈകാര്യം ചെയ്യലും ഹിസ്റ്ററി തപ്പലും ഇതൊക്കെ ഞാൻ ചെയ്തു നോക്കും കാരണം ഫോണ് നല്ല കാര്യങ്ങൾ മാത്രല്ലല്ലോ നമ്മള് കൊടുക്കണ സംഗതി ഓൽ ദുരുപയോഗം ചെയ്യ് ണ്ടോന്നൂടി നമ്മള് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണ്ടേ പ്പം ഞാന് എല്ലോന്ന് ചെക്കേയ്യും
ഇന്നത്തെ കാലത്തെ ഒരു ഏഴ് വയസ് സായ കുട്ടിപ്പന്നാരെ ഒരു ഓട്ടിസം വന്നിട്ടുണ്ട് ആ ഓട്ടീസം ന്ന് പർഞ്ഞാല് ഓട്ടിസം ന്ന് പറഞ്ഞാല് നാടിന്റെ ഒരു വ്യതികൽനാണ് അത് ആ ചെറിയ കുട്ടിക്ക് എപ്പഴത്തേ ച്ച ഉടനെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നാല് മാസത്തിനുള്ളിൽ ഞമ്മക്ക് ഒരു കുട്ടിക്ക് ഓട്ടീസണ്ടെങ്കി ഞമ്മക്കറിയാൻ കയ്യും. പക്ഷെ ഈ ഓ ട്ടീസം ന്ന് പർഞ്ഞാല് ഫോണിന്റെ അടിക്ഷൻ കൊണ്ട് വര്ന്ന ഓട്ടിസാ
ഉം ഉം ഉം
ആ ഓട്ടിസത്തിന് ഭയങ്കര വിഷയാണ് കുട്ട്യാക്ക് വാശി ദേഷ്യം ഏ ഈറ ഇട്ത്തെറിയല് അങ്ങനെ ങ്ങനെ കിട്ടണവരെ ഓൽ വാശി കാട്ടിക്കൊണ്ടേയിരിക്കും അ ഞമ്മൾ രക്ഷിതാക്കളെന്നെ കു കുറ്റം പറയാ ഓല് കൊട് ത്തിട്ടാണ്
ഒന്ന് വാങ്ങി വെക്കാൻ കയ്യില്ലൂടി ഓല് ഗെയിം കളിക്കണേന്റെ എടേൽക്കൂടെ വേറെ കോള് ഫോണിൽ വരാണേലൊക്കെ വേറെ മൈന്റാവും വിളിക്കണോലോട് വരെ ദേഷ്യം. ഒലെ ആറ്റിറ്റ്യൂഡ് മാറ ഓലെ കോള് വേ കട്ടെയ്യ അല്ലെങ്കി വേഗം സ് സംസാരി ക്കാ. അല്ലെങ്കിൽ ഫുൾ ക് ന്റെ കോള് വരുന്നതൊക്കോൽ കട്ടെയ്യലാ.
അതാണ് അഡിക്ഷൻ ഫോണിന്റെ അഡിക്ഷൻ ന്ന് പറയുന്നത് അയ്നെണ്. നമ്മൾ ഒരു ടൈമ് കണക്കാക്കി ആ ടൈമിന്റെ ഉള്ളിൽ ഓല്ക് ഫോൺ ട്ത്ത് കൊട്ക്ക മ്മൾ വാങ്ങി വെക്ക അങ്ങനെ ശരിക്ക് ഇന്നത്തെ കാലത്ത് ഞമ്മക്ക് റിസ്കാണത്. മക്കളേന്നങ്ങനെ കിട്ടൂല പക്ഷെ നമ്മള് ശ്രമിക്കണയ്‌ൻ.
എന്റെ ചെറുത്ണ്ട് മോള് മോക്ക് കൊടുക്കാത ന്നാ ഓള് അങ്ങനെആണ്ട് പോകും. പക്ഷെ എന്തെങ്കിലും സാഹചര്യത്തില് മറ്റൊല് എടുക്കുമ്പോ ഞമ്മള് പാവല്ലേ കൊറച്ച് നേരം ന്നൊരു ഒരു ടൈമിങ് വെച്ച് കൊടുത്തോ. ന്നാ പിന്നെ കുടുങ്ങി. അയിനും നല്ലോം കൊടുക്കാതെക്കാ.
അതെ കൊടുക്കാതെക്കാണ് കൊടുക്കാൻ കഴി കൊടുത്തില്ലെങ്കിൽ കൊഴപ്പമില്ലാന്ന് നീ കൊടുക്കാതെ രിക്കണേ ഏറ്റവും നല്ലത്.
അയിന് ഓള് മാത്രം ആകുമ്പോ അത് പറ്റ ചൂ ഇത് കൂട്ടത്തിൽല്ലോ രണ്ടാൾക്കാരെ എട്ക്കുമ്പോ പിന്നോള് വാശി പിടിക്ക്യാണ് അവരും ത് എട്ക്കാതെ നിന്ന് ഒഴിഞ്ഞ് മാറി നിന്നെങ്കിലല്ലേ മൂത്തോല് ചെയ്യ്ണ കൺ ണ്ടല്ലല്ലേ ഈ പഠി
അതന്നെ ആ ഞമ്മ ഞമ്മള്
നാല് മണിക്കൂറു ഒരാള് കയ്യുമ്പോ ഒരാളെട് ട്ത്ത് കയ്ഞ്ഞാ പിന്നെ ഒന്നും പറയാൻല്ലാ
ഉം ഉം അഡിക്ഷനാണത് അത് ഞമ്മള് മാറ്റിയെട്ക്കണത്
അതാേണ്ട്പ്പോ എന്ത്ണ്ട് ഒര് ഗ്രൂപ്പ് മെസ്സേജോ ഒരു സ്കൂളിന്റെ എന്ത് മെസ്സേജുകളോ ഇതൊന്നും നമ്മള് അറിയില്ല. നമ്മളീ ഈ കടുക്കുമ്പോ രാത്രി ഇത് എടുത്ത് നോക്കുമ്പോ ത്തിന് ഓല് ഒറങ്ങി.
ഈ റീല് കാണ് ണതില്ലേ ഈ റീല് ന്ന് പറിണത് ഒരു മുപ്പത് മിൻറ്റിന്റെ ഉള്ളില് സെക്കൻറിന്റെയുള്ളില് കാണ് ണ ഒരു സംഭവാണ് ഇത് മക്കള് ഏ എക്സാമിനൊക്കെ എസ്സയെ എഴുതാൻ പറയുമ്പോ മക്കൾക്ക് അത് വിവരിക്കാൻ കയ്യിണില്ല വിഷയം എന്താ ഒര് ഏഹ് ഏഹ് അഞ്ചാറും മിൻറ്റും പത്ത് മിൻറ്റൊക്കെള്ള വീഡിയോസ് ഒരു മുപ്പത് സെക്കന്റിന്റെയുള്ളില് അവര് കണ്ട് തീർക്കാ കഴിന്ന ഓൽക്ക് വിവരിക്കാനും ഇതിനൂല ഓലെ ശക്തി കൊറഞ്ഞു പോവാണ് ഉം
ആഹ് മെമ്മറി മെമ്മറി ഇതായി പോവാല്ലേ
ഇത്രേന്റെ ഉള്ള് ചുരുക്കാൻ ഓല് പഠിച്ചു പോവാണ്
ഉം ഉം പണ്ട് അങ്ങനെല്ലല്ലോ പണ്ട്ന്ന് പറ്ണ ഒക്കെ വിവരിച്ച അങ്ങെട്ട് കൊടുക്കലേനി ഇപ്പൊക്കെ ചുര് ക്ക
അതെന്നെ
ഞാൻ പറ്യ ഇന്റെ മോനപ നയൻ ത്ത് സ്റ്റാൻഡേർഡിലെത്തി ഓൻ ഇന്ന് വരെ ഒരു മലയാളത്തിന്റെ എന്തെങ്കിലും ഒരു സം സംഗതി കൊടുത്തതൊരു വിവരിച്ചൊരിതാക്ക്ന്ന് പറഞ്ഞാല് ഞാൻ പറയാ ഓനെ സംബന്ധി ച്ചൊന് കഴൂല പക്ഷെ നമ്മൾ ഒരു പാട് മലയാളും മലയാള സെക്കൻ്റും കഥകളും കവിതകളും
ആ ഓനെ സംബന്ധിച്ചി നല്ല ഇബലീ റീ റീലിന്റെ ഉപയോഗാണ
ഭാവനല്ല. ഭാവനല്ല കു
അതാണ് ഭാവന ഇണ്ടാക്കാൻ ഓൽക്ക് കഴിയൂല.
കയ്യൂല.
ഏഹ് ഓൽക്ക് ഭാവ ഏഹ് അതാണ് ഞാൻ പറഞ്ഞത് അത്ര ഇതോണ്ട് ഓലെ ഏഹ് ഇത് പെട്ടെന്ന് ഓല്ക്ക് കിട്ട കഴിഞ്ഞിട്ട് ഓൽക്ക് കൊറെ ആലോയിച്ചും ചിന്തിച്ചും ഓലെ ടൈമ് കളയാൻ ഓൽക്ക് നേരല്ല.
തലച്ചോറ് ചുരുങ്ങിണ്ടാവു ലേ
നമ്മൾതൊക്കെ ഇപ്പവസ്ഥന്നെ ഇതന്നെ. നമ്മുക്കൊന്നും ഇപ്പോ ഫോണില്ലാതെ ആർക്കെ വിളിക്കാനോ ആർക്കേ മെസ്സേജ് അയക്കാനോ ഇഞ്ഞോന് എടീ നമ്മൾ എട്ക്ക് പോവാണ് എന്തെങ്കിലും മീറ്റിംഗ് എന്തെങ്കിലും കാര്യം ഒക്കെ ആയാലും നമ്മൾ എട്ക്കൊന്ന് ഫോണ് ഞമ്മക്ക് പാളി നോക്കീല്ലെങ്കി നമ്മക്ക് സമാധാനം ഉണ്ടോ?
ഏഹ് ഞാ ഒര് മിൻറ്റിന് മിൻറ്റിന് മിൻ റ്റ്ന് ലെയ്റ്റത്തുണ്ടോക്കലാ.
അതന്നെ ആക്കൊ ഒരു അടിക്ഷന്റെ ഭാഗണ്
എന്തണോ എങ്ങനെ ഇതൊക്കെ ഒന്ന് നില നിർത്തി കൊണ്ടപോവുക എങ്ങനെ കൊറച്ച്
ഏത ഏതായാലും മക്കള് ഫോൺ ഉപയോഗിക്കുമ്പോ നോക്കിന്നോണ്ടിരി ഒരു വാട്സപ്പുകള് ഇൻസ്റ്റയിൽ മാത്രമല്ല ചാറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവുക ഐഎംഒയിൽ ഗൂഗൾ പേയിലേ
ഉം
അങ്ങനത്തെ പല ആപ്പ് ആപ്പുകളും ഉണ്ട് ആ ആപ്പിലൂടെൊക്കെയാണ് കുട്ടികള് ചാറ്റ് ചെയ്യുന്നത്
ജിപേ ഇതിനൊക്കെ ഞാൻ പിന്നെ പേഴ്സണൽ ലോൺ ഇത് ഇട്ടതാ അതിലൊന്നും എടുക്കാൻ കിട്ടൂല
ആഹ അങ്ങനെ ആവുമ്പോ വിഷയമല്ല
എന്നാ പിന്നെന്താ ഉറങ്ങാനായില്ലേ